ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ
ഇപ്പോ കേക്കാം
ആ എന്തടു- വൈകിട്ട് ചായ ഒക്കെ കുടിച്ചോ
ചായ കുടിച്ച് ഇവിടെ വന്നിരിക്കും
ആ ആ ചായടെ കൂടെ കടിയൊക്കെ കഴിക്കാറുണ്ടോ പൊരിപ്പൊക്കെ ഇഷ്ടാണോ
പിന്നെ അല്ലാതെ പൊരിപ്പ് പഴംപൊരി കഴിച്ചു
ആ ആ
ഉം
പിന്നെ ഇപ്പൊ എന്തെട്ക്ക്ന്നു വർ ക്കിലാണോ ആ ന്തല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നു എല്ലാർക്കും സു സുഖം ആ
ഞ്ഞ്ങ്ങളൊക്കെയോ
ഭർത്താവിന് കുഞ്ഞുങ്ങളൊക്കെ ആ പുള്ളാരൊക്കെ സ്കൂളിൽ പോയിട്ട് വന്നു രണ്ടുപേരും ട്യൂഷന് പോയി പിന്നെ ഇന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നല്ലോ ഇന്ന് ലീവല്ലേ ഇന്ന് സാറ്റർഡേ അല്ലെ
ആ ആ ആ
പിന്നെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു കടേല് കച്ചവടം ഒക്കെ ഇണ്ടോ
ആ ഇപ്പൊ ഭയങ്കര മഴയായി പേരി കച്ചവടൊക്കെ മോശ ഭയങ്കര മോശ വളരെ മോശ നമ്മള് കൊറേക്കെ സ് സ്റ്റാഫുകളുണ്ട് എല്ലാരും വെറുതെ ഇരിക്കുക വളരെ മോശമാണ്
ആ പിന്നെ മഴയൊക്കെ ആയതുക കൊണ്ടൊക്കെ ആയിരിക്ക അല്ലേ
ഉം അത രാവിലെ ഇറങ്ങ തന്നെ മഴ പിന്നെ ഉച്ചകഴിഞ്ഞ് മഴ ഇല്ല അത് കാരണം ഇപ്പം വളരെ മോശമാണ് അതൊണ്ട് ആൾക്കാര് രാവിലെ പണിക്ക് പോകവാൻ മടിയാ അത് കൊണ്ട് ജോലിക്ക് പോവാത്ത ഒരു കടേല് കച്ചോടം കുറവാ
കുറവാണ് പിന്നെ കടയിലെ സ്റ്റാഫ്സ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരിക്കുംല്ലേ
പിന്നെ അല്ലാതെ എല്ലാരരുായിട്ടും നല്ല ഫ്രണ്ട്
ആ പിന്നെ കടയിലൊക്കെ പോകുമ്പോ നമുക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സിനെ ആഹ
അതേള്ളൂ ഒരുപാട് ഫ്രണ്ട്സ് ഉ ഇഷ്ടം പോലെ ഉ പിന്നെ മുതലാളിയും വലിയ കുഴപ്പ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പില്ല
ആ
ങ്ങളൊന്നുവില്ല
ആ പിന്നെ വിശേഷ ദിവസങ്ങൾക്കൊക്കെ നിങ്ങക്ക് അവധിയൊക്കെ ഉണ്ടോ ഹലോ ഹലോ
ഉണ്ട് ഉണ്ട് ഉണ്ട് പെരുന്നാളിനൊക്കെ പെരുന്നാളിനൊക്കെ അവധിയാ ആ പെരുന്നാളിന് ധിയാ
ആ സാധാരണ ഇങ്ങനെ കടയിലൊക്കെ പോകുന്നവർക്ക് പിന്നെ സൺ‌ഡേ ഒക്കെ ഓഫ്ണ്ടോ
ന്തോ
സൺഡേ ഓഫാണോ ഞായറാഴ്ച ദിവസം
ആ നാളെ ഓഫാ
ആഹ അപ്പൊ ബാക്കി എല്ലാ ദിവസവും കടയിൽ പോണം അല്ലേ
ബാക്കിയുള്ള എല്ലാ ദിവസവും കടയിൽ പോണം നതിങ്കള് തൊട്ട് ശനി വരെ
അതെ ഈ ഞായറാഴ്ച ദിവസം ഫാമിലിയ ഒക്കെ ആയിട്ട് അവിട്ടിക്കിനൊക്കെ പോവോ
പിന്നെ പോവാത്ത സ്ഥലങ്ങൾ ചുരുക്കവാ കഴിഞ്ഞ ആഴ്ചയും പോയി ഞങ്ങള് ആ ഇപ്പെ ത്തെ തെൻ മല നമ്മുടെ വെ ഒരു വെഡി് ആനിവേഴ്സറി ആയിരുന്നു അങ്ങനെ താൻ യിലേക്ക് എല്ല ഞായറാഴ്ച ഞങ്ങള് പുറത്ത പോവും അങ്ങനെ എപ്പോഴും വീട്ടി ഇരിക്കുന്നത് ശരിയല്ലല്ലോ ഫുഡ് ഞായറാഴ്ച ദിവസം പുറത്തുന്നഴിക്കും
കുട്ടികൾക്കും വൈഫിനും ഒക്കെ ഇഷ്ടമാണോ പുറത്തൊക്കെ പോവാൻ
പിന്നെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ട അവർക്ക് പുറത്തു പോകുന്നതിനോട് വലിയ താല്പര്യ തിങ്കളോട്ട് ശനി വരെ അവർ വീട്ടിൽ ഇരിക്കുവല്ലേ ഞായറാഴ്ച ഒരു ദിവസമല്ലേ ഉള്ളോ അപ്പൊ അവരെ ഞായറാഴ്ച പുറത്ത് കൊണ്ടുപോയവോ വല്ല ഒരു സിനിമ കാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും
ആഹ് അത് വളരെ നല്ലതാ വീട്ടിലിരിക്കുന്ന പെൺകുട്ടികൾക്ക് അങ്ങനെയൊക്കെ പോണംന്നൊക്കെ ആഗ്രഹം കാണുല്ലോ
പിന്നെ അവർക്ക് വല്യ ആഗ്രഹം തിങ്കളോട്ട് ശനി വരെ രാവിലെ തോട്ട് എണിച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കീട്ട് ഞായറാഴ്ച ഒരു ദിവസം കിട്ടുമ്പോ അവർക്കൊന്ന് പൊറത്തോട്ട് പോണൊന്ന് ആഗ്രഹം കാണത്തില്ലെയോ അപ്പൊ അവരേം കൊണ്ട് പൊറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കയൊക്കെ ചെയ്യും
ആ എങ്ങനെ കുട്ടികളൊക്കെ ഇണ്ടോ?
എന്തോ?
കുട്ടികള്
കുട്ടികള് രണ്ടു പേര്
ആഹ് മോളോ മോനോ
മോളും മോനും
ആഹ്
മോ മോള് ആ മോള് ആഹ് രണ്ടുപേരും തമ്മി ഭയങ്കര അടിയും ബഹ്ളാ
ആഹ്
മോള് ഇപ്പ മോള് അഞ്ചില് മോൻ മൂന്നില്
ആഹ് ഇവിടെ എനിക്കുണ്ട് രണ്ട് കുട്ടികള് ഒര ഒരാള് അഞ്ചില് ഒരാള് മൂന്നിലാണ് പൊതു കണക്ക ഭയങ്കര വഴക്കും ബഹളം ഒക്കെയാ
ആഹാ ആ എന്താ ചെയ്യന്ന് ഉം ഹസ്ബൻഡിനു എന്താ ജോലി
ഹസ്ബൻഡ് ഒരു കടയിലാണ് ഗ്ലാസ് കടയിൽ വർക്ക് ചെയ്യുന്നു ഗ്ലാസ്
ആഹ ആഹ് ആഹ് ആഹ് ഗ്ലാസ്‌ കട്ട്റാ
ആ വൈഫ് എന്ത്‌ ജോലിക്ക് എന്തിനെങ്കിലും ഒക്കെ പോവുന്നുണ്ടോ
ഇല്ല ഇല്ല പഠിച്ചതാ പിന്നെ ഒന്നിനും പോയില്ല കല്യാണം കഴിഞ്ഞിട്ട് അതിനു ശേഷം ഒന്നിനും വിട്ടിട്ടില്ല
ആഹ് ആഹ് അല്ല പെൺകുട്ടികളൊക്കെ ഇപ്പം ഇങ്ങനെ വീട്ടില് എന്തിനെങ്കിലെക്കെ വിടണം
ആ അത് ശരിയാ എന്തേലും വിടണം പിള്ളോര ഒന്ന് പക്വതയായിട്ടെ എന്തെങ്കിലും ഒന്നന് വിടാനായിട്ട് ഇരിക്കുവ
ആ അത് വളരെ നല്ല കാര്യണ്. ആ കുട്ടികളുടെ കാര്യം നോക്കാ ഇച്ചിരൂടെ ആയിട്ട് പോ അതാകുമ്പം കുട്ടികള് സ്വന്തം കാലിൽ നിക്കാൻ പഠി കേലോ
അ അങ്ങനെയൊക്കെ ആകുമ്പോ അ അങ്ങനെയൊക്കെ ആകുമ്പോ പിള്ളേർ പിള്ളോര് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കാറാാവുമ്പോഴത്തന് അവര് എന്തേലും ജോലിക്ക് വിട്ടാ ഇപ്പൊ ഒരു അല്ലാതെ ഒരാളുടെ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ
ആ അതെ
ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ല ഒരു കാര്യമല്ലേ വി തീതിരന്താ വി രുന്ന് മടി പിടിക്ക അതിനൊക്കെ അല്ലത് ജോലിക്ക് എന്തെങ്കും ജോലിക്ക് പോട്ടെ അവർക്ക് എന്തെങ്കിലും ആശ്വാസം ആവും അവർക്ക്
വീട്ടിലിര് അ അതെ ശരിയാണ് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ
ആ ആവശ്യം ഇല്ല ഒരു പത്ത് മ്മ് പിന്നെ
പിന്നെ പിന്നെ ഞാ വർക്കിനൊന്നും പോന്നുന്നില്ല ഞാൻ വീട്ടിരിക്ക ഈ കാര്യം പറഞ്ഞുണെങ്കിൽ എൻന്റെ ഹസ്ബൻഡ് എന്നന്നെ ഒന്നിനും വിടത്തില്ല കുട്ടികളെ നോക്കി വീട്ടിലിരിക്കയാണ് പഠിച്ചതൊക്കെയ ആയിരുന്നു പക്ഷെ ഇനി കുട്ടികളെയൊക്കെ ഒരുവിധം വളർന്നിട്ടൊക്കെ പോയാമ ന്നാണ് അദ്ദേഹം പറയുന്നത്
ആഹ
പിന്നെ വീട്ട ട്ടി വേറെ ആരൊക്കെ ഉണ്ട്
വീട്ടിൽ അച്ഛൻ അമ്മ എല്ലാരും ഉണ്ട് അ അഛന അച്ഛൻ ജോലിയ ഒന്നും ചെയ്യുന്നില്ല അമ്മ അമ്മയും ജോലിയൊന്നും ചെയ്യുന്നില്ല നമ്മുടെളുടെവിടെ കഴിയുന്നത് വേറെ വൈഫിനും ജോലില്ല പിന്നെ രണ്ട് ഞങ്ങളല്ല ആറ പേര് ചേർന്നൊരു കൊച്ചുകുടുംബം
ആഹ ആഹ വൈഫിനും കൂടെ ജോലി ഉണ്ടെിൽ കുറച്ച് കൂടെ എല്ലാം മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോൻ പറ്റുമോ ഒരാളുടെ വരുമാനത്തിൽ ഇത്രയും പേര്
ബുദ്ധിമുട്ടാ ഒരു രണ്ടു ഒന്ന് രണ്ടു വർഷം കൂടെ കഴിയുമ്പത്തന്നെ പിള്ളോര്ങ്ങള്ൾ പിള്ളേരുടെ കാര്യങ്ങൾക്കെ നോക്കാറാകുമ്പഴത്തന്നെ എന്തെങ്കിലും വിടണം
ആ
ഉം
പിന്നെ കടയിലെ വർക്കുകളൊക്കെ ഇപ്പൊ എങ്ങനെ പോന്നു പിന്നെ വേറെ എന്തവാ പിന്നെ ഇവിടെ ഇവിടെ
ഉം അവിടെ മഴണ്ടോ
ആ ഇവിടെ ഇന്നാണെങ്കി നല്ല വെയില വെയിലന്ന് പറഞ്ഞാൽ രാവിലെ നല്ല മഴയായിരുന്നു ഒരു പക്ഷേ ആ കഴിഞ്ഞപ്പഴത്തേക്കും നല്ല വെയിലായ്ര്ന്നു ആ പിന്നെ ഒത്തിരി തുണികളൊ ക്കി ഒണങ്ങാനോക്കെ ഉണ്ടായിര്ന്നു കോറെ
ആ ഇപ്പോ അതോക്കെയാ വിഷയ ഈ തുണിയോക്കെ തുണിയെഉണങ്ങാൻ ഭയകര പാട ഇപ്പം വെയിൽല്ലല്ലോ മഴയല്ലയോ വെയിൽല്ലാതോണ്ട് തുണിയോക്കെ ഉണങ്ങാനായിട്ടോകെ ഭയങ്കര ബുദ്ധിമു അതിന്റെ പേര് ഭയങ്കര പ്രശ്നാണ് നമ്മുടെ ഇവിടെ ഇതോക്കെ തന്നെ പ്രശ്നങ്ങള്
ആ അതെ എനിക്കാണെങ്കിൽ പെരെടെ മണ്ടെയിൽ വേണം തുണിയോക്കെ വിരി ക്കാനായിട്ട് ഇല്ല മഴയെക്കെ പെയ്ത് പായലോക്കെ ആയിട്ട് കിടക്കും എനിക്ക് എന്റെ ഹസ്ബെന്റിനാണെങ്കിൽ എനിക്ക് രണ്ട് അശ കെട്ടി തരാൻ സമയം ഇ ല്ല ഞാന ഇപ്പഴും അദ്ദേഹത്തിന്റെറ അടുത്ത് പറയും രണ്ടാശ എനിക്ക് കെട്ട് കെട്ടിത്താ കെട്ടിത്താ എന്നു അന്നെരം അദ്ദേഹത്തിന് രാവിലെ ജോലിക്ക് പോണം പിന്നെ വരുമ്പോ രാത് ത്രി ഒൻപതര ആയി ക്കെയാവും അതുകൊണ്ട് അശയില്ലാ പിന്നെ ചെറിയൊരശയുള്ളതിലായി ഈ തുണികളൊക്കി ട്ടൊണക്കുന്നത്
ഉം ഉം വളരെ ബുദ്ധിമുട്ടാ
പറയുന്നേക്കെ ആ അതെ അതെ വൈഫ് പറയുന്നതൊക്കെ അനുസരിച്ച് ചെയ്തു കൊടു ക്കാറുണ്ടോ
പിന്നെ എന്റടുത്ത് നമ്മുടെ അടുത്ത് ആശയോ അങ്ങനെ എന്തെങ്കിലും നമ്മള് പിന്നെ അല്ലാതെ വേറെ ആരെയ്തൊടുക്കാനാ ഞാൻ ഇന്ന് വരെ ഒരാഗ്രഹോം ചെയ്യാതിരുന്നിട്ടില്ല എന്ത് വാണെങ്കിലും മ്മളത് ചെയ്ത് കൊടുക്കും അങ്ങനെ ആയിരിക്കണോല്ലോ
ആ ആ ഉം സാറിനോട് ഇത്രയും സംസാരിച്ചപ്പോ മനസ്സിലായി നല്ലൊരു വ്യക്തിയാണെന്നുള്ളത്
ഉം ഹ ഹ ഹ ഹ ആ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വരാറായോ
ഉംഹ് കുഞ്ഞുങ്ങളൊക്കെ ട്യൂഷ കഴിഞ്ഞ് വന്നു ഉംഹ് മൂത്താള് നല്ല രീതില് പടങ്ങളൊക്കെ വരയ്ക്കും അതെ അതെ വന്നു വന്ന്
ആഹ്ആ കേട്ടില്ല വന്നോ
ഹാ മൂ ഹാ വന്ന് വന്നു മൂത്ത് ഇത്താള് നല്ലരീതില് പടങ്ങളൊക്കെ ക്കെരയ്ക്കും പിന്നെ എളേയാളിപ്പം ബോട്ടിലാർ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുവാ പെയിന്റെക്കെ വെച്ച് കുപ്പിയിലേക്കെ വള് ആഹ് പെയിന്റ് ഒക്കെ അടിച്ച് ആ ആ മിടുക്കിയാണ്‌ മൂത്താള് ആഹ് മത്സരത്തിനൊക്കെ പോ സ്കൂളീന്നെക്കെ അങ്ങനെ അവക്ക് ട്രോഫി ആഹ്ആ വരപ്പിനെക്കെ ആഹ വീടിന്റെടുത്ത് തന്നെയാണ് പിന്നെ ആ ബസ് വരും ബസിലാണ് പോവേം വരികയൊക്കെ ക്ക് ചെയ്യുന്നത്
ഉംഹ്
ഉംഹ് രാവീ പിന്നെ എല്ലാവർക്കും ചോറു കൊട് പൊണോ അപ്പ തെരക്കും ബഹളേം പിന്നെ അങ്ങനെ രാവിലെ കുട്ടേള് പോവും.
ഞാൻ എന്നെ സംബന്ധിച്ചന്ന് പറഞ്ഞാ ഞാൻ രാവിലെ എണീച്ചു നേരെ രാവിലെ എണീക്കും. പുള്ളേരെ വിളിച്ച് ഉണർത്തുക എന്നിട്ട് നേരെ രാവിലെ പോയി ചന്തയിൽ പോയി മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് പിള്ളേർക്കും ചോറ് കൊടുത്ത് അവരെ വണ്ടിൽ അവരെ കയറ്റി വിടുന്ന വണ്ടി വീടിന്റെ അടുത്ത് വരാ അവരെ അവിടെന്നു കേറ്റി വിട്ടിട്ട് അപ്പോഴത്തന്നെ എന്റെ എനിക്കുള്ള കാര്യങ്ങളല്ലാം റെഡിയാക്കി വൈഫ് എല്ലാം റെഡിയാക്കി ചൂറും പുതി കെട്ടി എല്ലാം റെഡിയാക്കി എന്നെയും ഒരു ഒമ്പത് മണി ഒമ്പതേകാല ആകുമ്പോഴത്തെന് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഞാനും പെട്ടെന്ന് കടയിൽ ഇപ്പം നമ്മള് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ലേറ്റ് ആവുന്നുണ്ട്. കടയിലേക്കും. പോകുന്നയിന് വേണ്ടി
ആ ആ ഇവിടെ ഇവിടെ ആണെങ്കി എന്റെ ഹസ്ബൻറിന് സമയ ഇല്ലല്ലോ അല്ലെ എന്റെ ഹസ്ബൻറിന്റെ ഇവിടെ സമയം ഇല്ല ഇപ്പം രാവിലെ അദ്ദേഹത്തിന് പോണം അന്നേരം പിന്നെ ഞാനാണ് ചോറും
ഉം ഉം
ട്ട്യോളോ ക്കെ വെച്ചിട്ട് പിന്നെ ഞാനാ കുട്ടികളെ കൊണ്ടാക്കുന്നത്
ആഹ് ആഹ് ആ ആ ഇതിപ്പോ മ്മള് ടു വീലർനാത്ത് അങ്ങോട്ട് വണ്ടി വരുന്ന സമയത്ത് അങ്ങോട്ടൊന്ന് അഡ്ജസ്റ്റ് ഒന്ന് ആക്കിയാ മതി അത്രേ ഉള്ളൂ. അതാ വേറെ വിഷയൊന്നുല്ല. ആക്കിട്ട് ഒരു പത്ത് മിനിറ്റത്തെ താമസം വരും അല്ലാതെ വേറെ കൊഴപ്പൊന്നുല്ല
ആ പിന്നെ
അവിടെ ആരൊക്കെയുണ്ട്
അവിടെ അച്ഛനും അമ്മയുണ്ട് ഹസ്ബൻറിിന്റെ അച്ഛനും അമ്മയുണ്ട് പിന്നെ കുട്ടി അവിടെ പറഞ്ഞ കണക്ക് ഞങ്ങളാ രണ്ടുപേരാണ് ഇവിടെ താമസം
ആ ഹ
ആ എവിടെ ഞാൻ ജോലിക് ക്ക് പോന്നില്ല ഹസ്ബന്റ് മാത്രേ ജോലിക്ക് പോന്നൊള്ളൂ പിന്നെ എപ്പഴും ആ കടേല് ആള് വേണം അതുകൊണ്ട് ലീവ് എടുക്കാറില്ല കഴിവതും പിന്നെ രാവിലെ പോവും ആ കടേലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് രാത് ത്രിയാകും വരുമ്പം
മ് മ് അതിപ്പൊ ഒരു സ്ഥാപനത്തി ഉത്തരവാദിത്തായിട്ട് നിക്കുമ്പഴേ അതിന്റേതായ കാര്യങ്ങൾ നോക് ണ്ടായി പുള്ളി ആയിരിക്കും ഉം ആ പിന്നെ സുഖമാന്നല്ലോ
ആ എവിടെ എല്ലാവർക്കും സുഖം എന്നിങ്കി ശരി എന്നിങ്കി ആ ശെരി ആ ശെരി ശെരി
ഏ വിളിച്ചത് ആരാന്ന കണ്ടോ ആ